ഹലോ
പറയൂ പ
ആ എന്താ പറഞ്ഞേ എടക്കാപ്പഴം ചാമ്പയ്ക്കൊക്കെ ഇണ്ടാവല്ലണ്ട് ല് ആ
ആ അടക്ക പ്പയം ചാമ്പൊക്കെ വീട്ടില്ണ്ട് പറയാ ചാമ്പൊക്കെ ഇതുപോലെ എന്താണ്
ചാമ്പക്ക രണ്ടും മൂന്നും പ്രാവശ്യൊക്കെ ഇണ്ടാവൂല്ലേ
ആഹ് ആഹ് ഒരു വർഷത്തില് മൂന്ന് താലൊക്കെ ഇണ്ടാവാറിണ്ട്, പിന്നെ ചില സമയത്ത് അത് നമ്മ പുറത്തുന്നി ങ്ങനെ കാണുമ്പോ നല്ല കായായിട്ട് തോന്നും പറിച്ചു നോക്
ഉം പുഴുണ്ടാവും ഉം അത് ശരിയാണ് ആ ഈ മഴയത്താണ് കൂടുതലും പുഴു വരുന്നത്
ആഹ അത് ഞാന് ഞാനിങ്ങനെ അത് ചെറുതാ പോു വലുതാവട്ടേന്ന് ഇങ്ങനെ കാത്തി ക്കുമ്പോഴാണ് കൂടുതൽ പുഴു ചെറുതില പറച്ച് കഴിക്കുകയാണെങ്കിൽ പുഴുല്ലാതെ നമുക്ക് കഴിക്കാനും പറ്റും ആ ആ വലുതാവകുമ്പോഴാണ് ആ ഇപ്പതിരുന്ന കിട്ടുള്ളൂ അപ്പൊ വലതാകുമ്പോ ഇങ്ങനെ ഇത്തി പ്രശ്ം ഒന്ന് കാണണണ്ട് പിന്നെ അ ടക്കാപ്പഴൊക്കെ ആ പിന്നെ ഞാനത് ചെറുതിലെ പറച്ചിട്ട് അങ്ങനെ ജ്യൂസ് ആക്കി എടുക്കും ആക്കാറുണ്ട്
അതെ
ഉ ആഹ അത്ങ്ങനെ ആ ചെറുതായിട്ട് കുറച്ചിടും അല്ലെങ്കിൽ മധുരം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഉപ്പ് ആക്കി കിട്ടതാക്ക ആക്കിലും പ റ്റും ഉപ്പില ഇട്ട്ണ്ടെങ്കിൽ പിന്നെ നമു സാരട ആവശ്യമില്ല
ആ ഉപ്പിലിട്ടിട്ട്
ഉപ്പിലി ഇടയല്ല നമ്മളിങ്ങനെ പച്ചേലേ അതിന്റെ കൂരിയൊക്കെ കളഞ്ഞിട്ട് നള്ള് ഉപ്പി ഇട്ടിട്ട് ജ്യൂസ് അട ക്ക എന്നിട്ട് അതിൽ നുള്ളൂ സുക്കട ഒരു ഒരു സ്പൂണ് സുർക്ക ക്കി ഒഴിച്ചിട്ട് കഴിച്ചാല് ഒട്ട് വേറെ ടേസ്റ്റ് ആ
ആഹാ
അങ്ങനെ അടക്കാ പഴം പിന്നെ കൂടുത ഇതല്ലാം ഞമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കണം ഇല്ലെങ്കിൽ അതുപോലെ ആ കൊരങ്ങന്മാര വന്ന് പറിച്ച് കൊണ്ടോയി ശരിയാണ് അല്ലെങ്കിൽ ആവല് ആ രാത്രിയിലൊക്കെ ആണെങ്കിൽ വവ്വാൽ ആ അങ്ങനെ ഞാന് പഴുത്ത നുമ്പോ പിറ്റേ ദിവസം നോക്കു മ്പോതിന്നു ആവല് കൊത്തി ത്തിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ ഒരു ഏകദേശം മു പകുമ്പോ നമ്മളെ പറിച്ച് വെക്കും അങ്ങനെയൊക്കെ കഴിക്കാറ് ആ നാട അടക്ക പഴം തന്നെയള്ള പിന്നാെച്ചൽ ഒും വെള്ള കളർ ഒന്ന് വെള്ള കളറ ആണ ഉള്ളണ്ടാവ റോസ് കളർ ള്ളത് അങ്ങനെ രണ്ട് ഐറ്റംണ്ട് ഉ പിന്നെ ഇതില് അങ്ങനെ തൊടി മഞ്ഞൾ ഇഞ്ചി അങ്ങനത്തെൊക്കെ ഓരോ കൃഷിയായിട്ട് പിക്കാന ഇങ്ങനെ ചെയ്യും ഹോബീസ് വീട്ടിൽ വെറുതരിക്കാ ടൈം മക്കളൊക്കെ സ്കൂളിലെ ടൈമില്കഴിഞ്ഞൽ പത്ത് മണിയകുമ്പോത്തന് എല്ലാം ഫു വും കാര്യങ്ങളും വീട്ട് ജോലി അങ്ങനെ എല്ലാം ഒരുമിച്ച് കഴിയും അപ്പൊ പിന്നെ എന്തേലും ടൈം ടൈം പാസ് വേണ്ട വെച്ചിട്ട് അങ്ങനൊക്കെ എറങ്ങും ഇപ്പൊ പിന്നെ മഴക്കാല ആയതോണ്ട് കൊറ്ച്ച് ക്കിക് ന്നിന്നൊ മഴക്കെ ആകുമ്പോ ഒരു ചളിയില് ആടങ്ങി നി എല്ലാം പുറത്ത്ക്ക എറങ്ങാനും
ആഹ് മടിലേ ഈ മഴക്കാലത്ത് ചളിയിലും വെള്ള മഴവെള്ളവും അധികം തട്ടി ത്ത്യാലൊക്കെ മറ്റേ കാലിന് കുഴിനഖ ഉണ്ടാവണ്ട് അതുപോലെ ചീഞ്ഞിട്ട് എനിക്കിപ്പോ അങ്ങനെ ഉണ്ടായി കൊറച്ചൂ സം ഞാൻ നല്ല ഉം മം ന്ന് എ ആകെ ബുദ്ധിമുട്ടി ഉം നടക്കാനേ കയ്യ്യാതെ ഞാൻ അത് അധികൊന്നും ആഹ് ഇൻക്ക് കുഴിനഖല്ല അടിൽ ഇങ്ങനെ വെള്ളായിട്ട് ചീഞ്ഞതുപോലെ ആ വെര്ലിന്റെ എടേല് ഉം ന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് മാറിയത് പറയാ ബിടെക്സ് പറഞ്ഞ ഒരുയിന്റ്മെന്റ് ഉണ്ട് അതൊന്നും തേച്ചിട്ട് മാറില്ല കഴിഞ്ഞ പ്രാവശ്യ ഒക്കെ അത് തേച്ചാ ഉടനെ മാറിയിരുന്നു പക്ഷെ ഈ പ്രാവശ്യം മാറില്ല ങ്ങോട്ട് ഹോസ്പിറ്റൽ പോയിട്ടാണ് മാറിയത് ഹോസ്പിറ്റൽ പോയി ആ മരുന്നു ഉള്ള്ക്ക് കുടി ക്കണ്ടമാര് എ ഉം ഗുളിക കുടിച്ചപ്പളേ ഒറ്റപുളികെ കുടിച്ചപ്പളെ പേതായി ഹ് ഹ് ഉം മാറിക്കിട്ടി
ഉം ചെലർക്ക് അങ്ങനെ ത്തപ്രശ്നം വരാറ്ണ്ട് ചെലല്ക്ക് ആ ചെലല്ക്ക് വേനൽ ടൈമ വര് കൂടുതൽ സോപ്പ്
ആഹ് ആഹ് ചില സോപ്പുകൾ പറ്റില്ല ചെലർക്ക് അങ്ങനെക്കെ ഇണ്ട്
അലോജി പ്രശ്നങ്ങൾ വേറെന്തേലു ഉണ്ടാ അലർജി പ്രശ്നങ്ങൾ
ഏ വേറെ പ്രശ്നൊന്നുല്ല ഇങ്ങനെ ഈ മഴവെള്ളം തട്ടിയാല് ഒടനെ ഉണ്ടാവും ഒന്ന് ഞാന് മോളെ എന്താ വണ്ടിയിൽ കയറ്റാൻ വേണ്ടിട്ട് സ്കൂൾ ക്കേ പോവാൻ വേണ്ടി വണ്ടിയിൽ കേറ്റാൻ വേണ്ടീട്ട് ഒന്ന് ഓളെ കൂടെ പോയിട്ടുള്ളൂ അപ്പോഴേക്കാണ് ഉണ്ടായത് ഒറ്റ ദിവസത്തിന് ദിവസം കൊണ്ട് പെട്ടെന്ന് ഇണ്ടായി വൈനേര ആയപ്പഴേ ഇങ്ങനെ വേദ അങ്ങനെ വന്ന് വന്ന് പിന്നെ നടക്കാൻ വയ്യാതായി അങ്ങനെ കൊറെേ അസുഖങ്ങള് വരാണ്ട് ഈ മഴക്കാലത് ത്തിലേ
രണ്ട് കാലിലും ഉണ്ടായോ
ഇല്ലല്ല ഒരു കാലില്
ആഹ് മഴക്കാലം വന്ന് തൊടങ്ങിയ പിന്നെ ഓരോ അസുഖായിട്ടും ജലദോഷം പനിയാല് ഉം ഉം മഴക്കാലത്ത് നമ്മള് നല്ലോം ശ്രദ്ധി ണം അസുഖം പെട്ടെന്ന് പടരും ചെയ്യും വന്ന് കഴിഞ്ഞാ വീട്ടിലെ എല്ലാർക്കാെന്ന് അസുഖണ്ടായിട്ടേ പോവത്തോ ങ്ങനെ പൊതുവേ ഇത് നാട്ടില് പ്പ എല്ലാ അസുഖങ്ങളും വന്നും കൊ ണ്ട മഴക്കാലം കൂടിയാവുമ്പ ഒന്നും കൂടെ കൂടും
ഉം അതെ ഇതുവരേ ഉ വേനൽക്ക് ഭയങ്കരമായ ചൂട്ണ്ടായ്ന്ന്ല്ലേ വേനൽക്കവ്ടെ
ആ ആ ഇവ്ടെങ്ങനൊക്കെ ചൂട്നൊക്കെ ആള്കൾക്ക് ചൊള്ളവ അങ്ങൻത്തെ അസുഖങ്ങളൊക്കെ ണ്ടായ്ര്ന്നു ആ അക് കണ്ണിലസുഖായിട്ട് അങ്ങൻത്തതൊക്കെ ഇപ്രാവശ്യം ഇവിടെക്കെ കൂട്തലായ്
അതെ ആ ന്നാ ഇവ്ടെ അതൊന്നും ഉണ്ടായ്ട്ട്ല്ലട്ടോ
ഉം ഈ ചിക്കൻ ബോക്സ് വന്നാലും അങ്ങൻതന്നാണ് ഒര് വീട്ടിലൊരാൾ ക്ക് വന്നാല് പിന്നെ പടർന്ന്ട്ടങ്ങനെ അങ്ങനെയൊക്കെ ഇവിടെ വീട്ട്കൾ കൂടൊക്കെണ്ടായ്ര്ന്ന്
ട്ട്ല്ല്യ
ഉം ത് ഇപ്രാശ്യം ചൂട് കാരം പാെർ ത്ത്ക്കാെന്നും പോയി മറ്റെത് വെക്കേഷനക്കെ ആക്മ്പ ടൂറും കാര്യങ്ങളും അങ്ങനെക്കെങ്ങനെ പോകാറ്ണ്ടായ്ര്ന്നു
ഉം ഉം ഉം ഈ മഴക്കാലത്ത് ഈച്ചയും കൊത്ക്കും പ്രതികരിക്കുവാണ് എത്രണ് ഈച്ച ഭയങ്കരായിട്ടുണ്ട് വെറുതനെ ഈച്ച വരുന്നു
ഉം
ക്ലീൻ ആക്കിട്ടാലുവേ
ആ ബാക്കി ഈച്ചകള് പെരുകി കഴിഞ്ഞാ നമ്മള് ക്ലീനാക്കിയിട്ടാലും അവര് പാറി വന്നോണ്ടിരിക്കും
അതെ
ഉം കൊതുകിന്റെ ശല്യം പിന്നെ പറയും വേണ്ട എല്ലോ മുറ്റന്തൊക്കെ ചീഞ്ഞ് കിടക്കുമ്പോ പിന്നെ അവരിങ്ങനെ വന്നൊണ്ടിരിക്കും നമ്മൾ ജനൽ വാതിലൊക്കെ ങ്ങനെ വൈകുന്നേരങ്ങൾലൊക്കെ അടച്ചിട ങ്ങനെക്കെ ചെയ് ട്ടാ മതി അവിടെ മൃഗങ്ങളെ ണ്ടാ വളത്തുമൃഗ അങ്ങനെന്തേലും ഉണ്ടോ
ഇല്ല ഇല്ല മീന്ണ്ട് ഗപ്പിമീന് തുള്ളി മാ മോന്റെ ഇഷ്ടപ്ര വേറെ പിന്നെ അകത്ത് ഇങ്ങനെ ബൗളില് വെച്ചിട്ടുണ്ട് അതൊരു രസാണല്ലോ എനി ഇഷ്ടാണത് ഞാന് ആ വലപ്പാനോട് പറഞ്ഞ പറഞ്ഞ് കൊണ്ടന്നന്നത് ബൗളില് എ ചെടിയൊക്കെ വെച്ചിട്ട് അതിന്റെ ഇടയി കൂടെ ഇവരിങ്ങനെ പോകണ നമ്മൾ ഇരുന്ന് പോകും നോക്കി ഇരുന്ന് പോകും ഇങ്ങനെ ഏണുമ്പോ നല്ല രസാണ് ആ കൊയപ്പല്ലാത്തരു വൽപള്ള ഈ വാലൊക്കെ ഭംഗിയുള്ള ട്ടയ്‌പ്പ് ഗപ്പിണ്ടല്ലോ സാദാ ഗപ്പി അല്ലാതെ
ആ ആ ഈ ബട്ടർഫ്ലൈ വറി ലാങ്ങൻ
ആആ് എന്തൊക്കെയോ പേരുണ്ട് അതിന്
ആ മൂന്നാ ല് ഐറ്റംസ് ണ്ടാവോ രണ്ടെണ്ണാകി
ആ ആ രണ്ട് മൂന്ന് ഐറ്റംസ് ണ്ട്
ഉ് അയിന് ഫുഡും കാര്യങ്ങളൊക്ക പുറ
ആ ആ ആ വാങ്ങും വാങ്ങും ഒരു തരി തരി പോൽത്തെരു ഫുഡ് ണ്ടല്ലോ മീന്തീറ്റ ർഞ്ഞിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ട് ആ ഡൈലി കൊടുക്കണം നിർബ- വെന്തില്ല
ഉം
ആഹ് ചെലപ്പോ നമ്മള് മറന്നു പോയാല് ഇപ്പ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താലും കോഴപ്പൊന്നുമില്ല അങ്ങനെ ചാവണൊന്നുമില്ല കൂടുതല് ആവരുത് തീ- മറ്റേ കൂടുതലായാല് പെട്ടെന്ന് ചാകും ആൾക്ക് ഒര- ഓരോന്ന് വെച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു തരി തരിയാണത്
ആഹ്
ഉം കുട്ടികൾക്ക് എന്താ എടയില് കുട്ടികൾ ഇണ്ടാവും ഒപ്പം അവർക്ക് ചെറിയൊരു പൊടിയുണ്ട് ഇതിന്റെ ഒരു പൊടി അതേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവര് ചാ മാറ്റും മാറ്റി ട്ടാണ് ഇണ്ടായത് ഇന്റെ ബൗളില് ഇണ്ടായില്ല.
ഉം
മാറ്റിയിട്ട് ഏഹ് ഞങ്ങള് എന്താ ഒരു ഡ്രം ഇണ്ടായിരുന്നു നോടെ അപ്പൊ അതിൽക്ക് മാറ്റിയപ്പളാണ് കുട്ടികള് ഇണ്ടായേ
ഏഹ് കുട്ടികള് ഫുള്ളുണ്ടായോ
കുട്ടികള് ആ ഏറക്കുറെ കുറച്ചൊക്ക് ഒണ്ടായിട്ടുണ്ടിപ്പോ
ഉം ഉം അതില് വെള്ള എങ്ങനെ മാറ്റ് മാറ്റാറ്
വെള്ളം മാറ്റിയിട്ടില്ല വെള്ളം മാറ്റുമ്പോ കുട്ടികൾക്ക് എന്താ ഒളിച്ച് ഒളിച്ചിരിക്കുവത്രേ കുട്ടികള് കുട്ടികളെ കഴിക്കുവത്രേ പ് ഇത് പ്രസവിച്ച ഒടനെ ഇണ്ട് ഉണ്ടായ ഒടനെ എന്താ തള്ള മീനുകള് കുട്ടികളെ കഴിക്കുത്രേ കഴിക്കാതിരിക്കാൻ വേണ്ടി അവര്ക്ക് ഒളിച്ചിരിക്കാൻ ഇങ്ങനെ ഈ പായലും ഇതൊക്കെ ഇണ്ടെങ്കില് അതിന്റെ ഇടയിലൊ കൊളിച്ചിരിക്കൂത്രേ അതിന് വേണ്ടി മറ്റോ കഴികാൻ പാടില്ലന്നാണ് പറയുന്നത്
ഉം ഉം
എന്താ വെള്ളം മാറ്റുമ്പോ പെട്ടെന്ന് ചാവിണ്ട് തോന്നി എനിക്കും
ഉം അപ്പ നമ്മള് ഇങ്ങനെ വളർത് ഒറ്റ പ്രാവശ്യം നാറ്റൂല അങ്ങനെ നിർത്താതെ
ഞാന് ബൗള്ത്തത് മാറ്റും വള്ളം വൃത്തികേടാവുമ്പോ
അല്ല ഇങ്ങനെ കര്ന്റിന് അങ്ങനെ ഒന്നല്ലെല്ലെ സാദാ പോലെ
എങ്ങനെ
കര്ന്റിൻ ഇങ്ങനേള്ളെ ഇതൊന്നുല്ലല്ലെ
ന്നുല്ലാ ഫിൽറ്റ്റ് അതൊന്നും ല്ല
പിന്നെ കൂടുതല് എന്താ കുട്ടികള് ചെയ്യാറ്
കുട്ടികള് പിന്നെ എന്താണ് മെയ്ൻ കളിക്കാൻ പോകും ഇവിടെ നല്ലോം കളിക്കാൻ കുട്ടികള്ണ്ട് നല്ലോണം വീട്കളും കുട്ടികളും ഒക്കെ ഉള്ളോരു ഏരിയാണ് സമപ്രായക്കാരാണ് കൊറേണ്ട് ഇപ്പ ഇന്ന് രണ്ടാളീം കാണാനേ ഇല്ല കൾച്ചാൻ പോയ്ക്കാണ് ൾ ഇവ്ടെ ഗൗണ്ട്ണ്ട്
ആ ഗ്രൗണ്ട് ഉണ്ടാകുമ്പോ ഫുട്ബോള് ക്രിക്കറ്റും അങ്ങനെ കളിക്കാൻ പറ്റൊള്ളൂ ഇവടെ അങ്ങനത്തെ ഏരിയ കൊറവാണ്.
ആദ്യം താമസിച്ചിന്നോടത്ത് അത് കൊറവേയിരുന്നു. അവിടെ മെയിൻ റോഡിന്റെ വക്കാണ്. അപ്പോ പൊറത്ത് പോവാനും കളിക്കാനൊന്നും സമ്മയിക്കൂല വീട്ടിന്ന് ഉമ്മ.
ആഹ് പോകാൻ വരാൻ
റോട്ടിലേക്ക് എറങ്ങേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പൊ ഇവ ഇവിടെ വന്നപ്പോഴാണോലോന്ന് റിലീസ് ആയതെന്ന് പറയാ. അതേ നല്ല കളിയാ. അല്ലെങ്കി പിന്നെ കളിക്കാൻ വി ട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് ഫോണില് മേ രിക്കാണ്. അത്
ആഹ് ഫോണിലോട്ട് ഇവിടെ കളിക്കാനും സൗകര്യല്ല കുട്ടിയോ അവരിങ്ങനെ പരാതി പറയും.
ആ അങ്ങനെ ആവുമ്പോ കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യാണല്ലോ ഉം ഞാൻ വിളിക്കട്ടോ
ആ ആ